പിന്നെ ഞാന അന്ക്ക് രാ എന്താ ഇതെ മിസ്സെ അട്ച്ചപ്പെന്തേ ഇയ്യ് ഇട്ക്കാര്ന്നെ
ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ ഞാനപ്പോ ഒഴുവായപ്പൊന്ന് വിളിച്ചതാണ് കു ട്ട്യളൊക്കെ ഇണ്ടാവുമ്പളേ ആഹ് ഇന്ക്ക് വിളിക്കാൻ സമയം കിട്ടൂല
ആഹ് അത് ശരിയടി അപ്പ അതിന് ഇവിടെ നല്ല എന്താ മഴ തിരക്കും അങ്ങനെ ഓരോ തിരക്കിപ്പെട്ടിട്ടേ അപ്പൊ ഇവിടെ അത ഈ വൈഫൈ എങ്ങനെയോ മഴയായാല് ഇടി മഴയായ പിന്നെ റേഞ്ച് ഉണ്ടാവില്ല അങ്ങനെയായിരുന്നു പി ആ പിന്നെരു എന്താ സ്കൂൾ കാണാനുംണ്ട് അപ്പൊ എന്റെ കുട്ടിന്റെ കയ്യിൽ ഫോണ് പെട്ടാലേ കിട്ടൂല മൊളെ
ആഹ അത തന്നെയാണ് ഫോണ് കുട്ടികളെ കയ്യി കിട്ടിയ നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാ
ആഹ ആരടിച്ചാലും എന്താ ചെയ്യാന്നൊ ഫോൺ അവിടെ ഓഫ് ചെയ്യും
ആഹ് അതന്നെ സൗണ്ട് കുറച്ചു അപ്പ കുട്ടികൾക്ക് എടുത്താപ്പ അല്ലെങ്കി ആരെങ്കിലും അത്യാവശ്യത്തി ഞാൻ പറയാ ഒരാള് മരിച്ചാല് പറയാനും കൂടി വിളിച്ചാലും കൂടി
എല്ലാർക്കും ദേഷ്യാടീ വീട്ടീന്നൊക്കെ വിളിച്ചാല എല്ലാർക്കും ദേഷ്യാണ് എന്റെ ഫോണേക്ക് വിളിച്ചണീക്ക് നല്ല വിളിച്ചാർക്കാണ് ഏഹ ഒരു ആഹ എന്താ ഒരു കാര്യം പറയാന
ലോകാന് എല്ലാരും ഡൌൺ ലോകാണ് രണ്ടു മാസം സ്കൂൾ പൂട്ടിയപ്പോള്
ആഹ ഔ ഈ രണ്ടു മാസം സ്കൂള് പൂട്ടിയപ്പൊ ഞാൻ ആകെ എടെങ്ങേറായി എന്താന്നുപറഞ്ഞാല് എന്തൊക്കെ ആയിത്തീരിയന്ന് ലാസറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു ടിവി അങ്ങ് പോയി വാങ്ങി ടി വി വാങ്ങിയപ്പോ അയിന്റെ രസം കേൾക്കണോ ടി വി വാങ്ങിന്റെ കഥ പിന്നെ ടി വി പടിക്കല് കുറയുന്ന്‌ കരുതിട്ട് വാങ്ങീലട്ടോ ആദ്യൊന്നും വേണ്ടാ വേണ്ടാന്ന്‌ പറഞ്ഞു ഒഴിവാക്കി പിന്നെ ഞാനെന്ത് ചെയ്തുന്ന വ എന്താ അടി കൂടെ ഉണ്ടല്ലോ അപ്പൊ ടി വി വാങ്ങിയപ്പോൾ ക്കുമ്പോ ഇത് എന്ത് ചെയ്തേക്കുണു ഇവള്ക്ക് ഇവള് വെക്കണ ഓന്ക്ക് പറ്റൂല്ലാ ഓന് വെക്കണ ഓൾക്കും പറ്റൂലാ
ടിവിയും വൈഫൈയും ബെസ്റ്റ് ഐഡിയ കുട്ടികളെ പഠിപ്പ് പോവാൻ ഇഞ്ഞി എന്തെങ്കിലും വഴിയുണ്ടോ
എന്തേലും അപ്പ എന്തേ എന്തേ ഇഷ്ടം പോലെ കാണ്കല്ലേ മറ്റേയില് നെറ്റ് ഇതൊന്നും കയൂലല്ലോ
ഞങ്ങള വാപ്പ എന്താ കാട്ട്ക വൈഫൈ ഒക്കെ ഉണ്ട് പക്ഷെ വൈഫൈല് പൈസ കേറ്റൂല്ല ഫോണില് പൈസകേറ്റു രണ്ടാള ഫോണിലും പൈസകേറ്റു അപ്പോളോ ഫോണ് അൺലിമിറ്റഡാ
ആഹ്
ഏഹ് എത്ര ഉപയോഗിക്കാം പക്ഷെ ടി വി ന്റെ റിമോട്ട് അങ്ങോട് പോകും
എഹേ
ടീ വീ ന്ന് ആഹ് ടീവീന്ന് നമ്മക്ക് ഒരു കണക്ഷൻ കൊടുക്കുവല്ല നമ്മള് ഇതിമ്മെന്ന്
ആഹ് ആഹ്
അതോ ആ കണക്ഷനാണ് പോ അന്നാ പിന്നെ ഒരുപാട് ടീവി കാണൂല്ല അയ്ന് അപ്പ എന്താ അഹ് കുട്ടികക്ക്‌ വാപ്പാനെ ഒരു ന്താണ് എമ്മാനും പറഞ്ഞ എന്താണ് വാപ്പാണ് നിലയും വിലയും അത് കുട്ടികൾക്ക് വിട്ട കളില്ലട്ടോ കാരണം വെച്ചിട്ട ഈ ഒരു ഇതുണ്ടല്ലോ
എന്റെ മാപ്പള എങ്ങനേണന്നോ എന്റെ ഭർത്താവ് എങ്ങനേന്നോ തിരിച്ചാണ് എങ്ങനേന്നാ പറഞാലേ ഇന്നേ കുട്ടികൾക്ക് പേടി ഇവരെന്ന് ഇതാണ് ഈ ഗൾഗ് ഗൾഫില് നിക്കണേല്ലേ ഗൾഫില് നിക്കണേല്ലേ ആകെ ഒരു മാസ ചിന രണ്ടു മാസത്തിനു വരും എന്നിട്ട് ഇവല താലോലിച്ചിട്ട് കൊളാക്കും
ആഹ് അതാണ് ആഹ് അതാണ് അവിടെ പോയി കഴിഞ്ഞ ഭയങ്കര വെഷ അത് ഇങ്ങനെ ആലോചിക്കുമ്പോ കുട്ടികൾക്കും തന്നെ ഇയാള് വന്ന് കാലി വരുമ്പോ ഒരു കറാക്കുമ്പോ കുട്ടിയാക്കും തന്നെ വെറുപ്പല്ലേ പിന്നെ അപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് ഞങ്ങളെന്താ കാട്ടാന്ന് വെച്ച റിമോട്ട് ആദ്യൊകെ റിമോട്ട് കൊണ്ടുപോവിന്നു ഇപ്പൊ റിമോട്ട് കൊണ്ടുപോയപ്പോ കുട്ടികള് എന്ത്‌ കാട്ടും ഫോണില് റിമോട്ട് കേറ്റ്ക എന്നിട്ട് അത് വെച്ചിട്ട് റ്റി വി കാണ്ക അപ്പം മൂപ്പരി വരുമ്പോ ഒരീസം ഒച്ചേണ്ടാക്കാതെ വന്നേക്ക് വണ്ടി റോട്ടി നിർത്തികൊണ്ട് ഒച്ചേണ്ടാക്കാതെ വന്നപ്പം ഞങ്ങൾ ഇവിടെ അതി മനോഹരായി എന്നേം കുട്ടികളേം റ്റി വി കാണ്ക പടച്ചോനെ റിമോട്ട് കൊണ്ട് പോയിട്ടും കാര്യല്ലാ ഇങ്ങളെ കൊണ്ട് പെട്ടു അങ്ങനെണ് ഇങ്ങനേണ്ന്ന് പ അവർ കൊറെ പറഞ്ഞുട്ടോ മ്മ് പിന്നെ അങ്ങനെ പോയോണ്ട് വാക്കറിയില്ല കൊറച്ചൊക്കെ പറഞ്ഞിട്ടങ്ങോട്ട് നിർത്തും എന്നിട്ട് പിന്നെ പിന്നെ പിന്നെ എന്താട്ട് തുടങ്ങി ആ ഒരു കേബിള് എടുത്ത്ങ്ങാണ്ട് പോകും ടിവിന്റെ കറന്റില് കുത്തണ കേബിളുണ്ടല്ലോ അത് ഊരിക്കാണ്ട് അങ്ങോട്ട് പോകും എന്നാ പിന്നെ കൊഴപ്പമില്ല എങ്ങനെ കാണ്ക കറണ്ട് കേറാതെ കാണാൻ പറ്റില്ലല്ലോ
പൊന്നാരാ മോളെ ഞാൻ വെക്കാ വെക്കും ചെയ്തു ഇപ്പൊ എന്താ കാട്ടണെന്നോ മോള് ക്ക് നാളെ പേ ഏഹ് പരീക്ഷേണ് കേട്ടോ ഓള് എന്താ കാട്ട്ണ് ഉമ്മച്ചിയെ ഒരു പത്ത് മിനിറ്റ് ടി വി ഓണാക്കട്ടെ പത്ത് മിനിറ്റ് പിന്നെ പത്ത് പിന്നെ പിടിച്ച് വലിച്ചു കൊണ്ടരണം പിന്നെ അവിടുമ്മേന്ന് വേറിടണെങ്കി അതൊക്കെയാണ് കോലം നമ്മളീ പഠിക്കണ കുട്ടികൾക്കൊന്നും ഇങ്ങനെ ത്ത സൗകര്യം ഒന്നും കൊടുക്കാൻ തന്നെ പറ്റില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യവില്ല ഇപ്പൊ ആദ്യത്തെ പോലൊന്നും അല്ലല്ലോ അങ്ങിട്ട് അപ്പുറത്തെ പെരേക്കും ഇപ്പുറത്തെ പെരേക്കും പൊതും പോയി കളിക്കൊന്നും ഇല്ലേ ഇല്ലേ ആഹ് മളെ ഞമ്മള് ഞമ്മളൊക്കെങ്ങ് എങ്ങനെ ഓടി കളിച്ചിരുന്ന ഇതാണ് എല്ലാ അപ്പുറത്തെ
കൂടെ ഓടാനും കൂടി കയ്യൂല്ല ല്ല ഇതാ കുട്ടികളവസ്ഥ പണ്ട് പറഞ്ഞാല് നമ്മള് ഓടി പ്പാഞ്ഞ് വീട്ടില് ഇത്ര പോണ്ട് സ്കൂൾ വിട്ടാലൊക്കെ ഓടി വരുവല്ലേ ഇപ്പം എന്താ ഒരു നാ ഒരു മീ റ്ററ് ഒരു കിലോമീറ്റർ ആണെങ്കിലും കുട്ടികള് വണ്ടിക്ക കു അങ്ങനെ അങ്ങനെ എല്ലാരും വണ്ടിക്ക് പോകുമ്പോളേ നമ്മളെ കുട്ടികളായിട്ട് റോട്ട് കൂടി നടന്നു പോകവാന്നുള്ള ഞമ്മക്കും പേടിയാണ് അപ്പൊ നമ്മളും പറഞ്ഞയക്കൂല നടത്തന്ന് പറഞ്ഞാൽ ഓൺലൈൻ ടാബ്
ആ ഇമ്മച്ചിക്ക് പറഞ്ഞാൽ മതി ഇതൊക്കെ പാടാ ബുക്കൊക്കെ പാടാ ഏറ്റി ഞങ്ങൾക്ക് നല്ല വ്യായാമം വരുന്നുണ്ട് ഉമ്മച്ചിക്ക് ഇങ്ങനെ പെരയിലിരുന്നാ മതി പറയും ഇപ്പം മ്മ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്
പിന്നെ പറഞ്ഞിരുന്നു അന്റെ മോൾക്ക് എന്താ മുടികൊഴിച്ചിലോ എന്തൊക്കെ പ്രശ്നുണ്ട് പറഞ്ഞല്ലോ അത് എന്തായി മാറിയോ
ആടി ഞാൻ ഇയ്യ് അങ്ങനെ എന്താ അതെ മാറിട്ട് അത് ഞാന് പിന്നെ ഇവിടുന്ന് വീട്ട ട്ട്ന്ന് ഓര് എണ്ണയൊക്കെ ഇണ്ടാക്കി കൊടുത്തുട്ടോ ഈ എന്താ ഈ വെളി ഇതൊക്കെ ഇട്ടിട്ട് ചെമ്പരത്തി ചെമ്പരത്തി ഇതൊക്കെ കൂട്ടിട്ട് പക്ഷെ നമ്മൾ ഇണ്ടാക്കുന്നതിന് ഒരു മുറുക്കൊക്കെ ഇങ്ങനെ മുറുകണതിനൊക്കെ നോ നോട്ടമുണ്ടത്രേ എണ്ണ ആകുമ്പളേ ഈയ്യ് ഉണ്ടാക്ക അല്ല ഇയ്യ് ആദ്യം ഉണ്ടാക്കീനില്ലേ
ഞാൻ ഇണ്ടാക്കിന് ഞാനിപ്പോ എന്താണ് ഇപ്പം ഡോക്ടർടെ കീഴിലാണ് ഇപ്പം ഉണ്ടാക്കണതേ അപ്പൊ ഞങ്ങളിപ്പോ അത് ആ ഡോക്ടറൊക്കെ വെച്ചിട്ട് ആ ഏഹ് പിന്നെന്താ അയിലിപ്പം ഡോക്ടറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അയില് പലേതിലുള്ള മരുന്ന് ഉണ്ട് തടി കുറയണതിനും തടി കൂടണതിനും തടി ഉള്ളവർക്ക് തടി കുറയാനും ഒക്കെ ഉണ്ടല്ലോ അത് ഉണ്ട് പിന്നെ മുടി എന്താണ് മുടി പൊഴിയണിതിന് ഉണ്ട് പിന്നെ താരന് ഉണ്ടൊക്കെല്ലോ കുട്ടികൾക്ക് അതേ പോലെ ചെറിയ കുട്ടികൾകൊക്കെ തല നിരക്കലൊക്കെ ഇല്ലേ അതിനൊക്കെ പറ്റും നല്ല നല്ലതാണ് ഒരു ഒറ്റ ഹെയർ ഓയിൽ തന്നെയാണ് കേട്ടോ പക്ഷെ അതിൻ്റെ ഒപ്പരം ഒരു താളിപ്പ് കൂടിയുണ്ട് അതും യൂസ് ചെയ്യണം അപ്പോഴാണ് അതിന്റെ ആ ഒരു ബെനിഫിറ്റ് കാണുള്ളു
കാണുള്ളൂല്ലേ. ആഹ് അയിന് ഈ താളി പൊ ഈ താളിപൊടി ഇല്ലെങ്കിലും ചെമ്പരത്തിന്റെ എ എന്താ ത് ണ്ടെങ്കി മതി. എല ണ്ടെങ്കി മതി. പക്ഷെ നമ്മളെന്താന്ന് ദിവസ്സം അങ്ങനെ ർഥി താക്കൊ ന്ന് ചെയൂലല്ലോ? അത് പെണ്ണെ അത് അല്ലെങ്കില് പ്പ ഇപ്പത്തെ കുട്ട്യള് സോപ്പ് തേക്കൂല. ഈ എന്താ തെ സോപ്പുതെ ആഹ് ആഹ് ആഹ് ഷാമ്പു തേക്കാൻ പറ്റൂല ല്ലേ? ആഹ് ആഹ്
ഷാമ്പു നല്ലോണം വാരി പൊത്ത്ണ്ട്. പക്ഷേ അഹ് ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യേണ്ട്ന്ന് വെച്ചിട്ടാ ഒന്നെങ്കില് നമ്മള് കടലപ്പൊടി അല്ലെങ്കില് ചെറുപയർ പൊടി അതല്ലെങ്കില് ചെമ്പ പിന്നെ താളി അല്ലെങ്കിൽ കുറുന്തോട്ടി. ഇപ്പൊ കുറുന്തോട്ടിയെന്നും ട്ടാല്ല. അതാണ് ഞങ്ങക്ക് പ്പോ മരുന്ന് ഉണ്ടാക്കണ പ്പോ അവർക്ക് ആവശ്യണ്. പക്ഷെ പറഞ്ഞിട്ട് ഞങ്ങൾ പൊർ ത്ത്ന്ന് നമ്മള് ആയുർവേദത്തിന്റെ തീന്ന് എത്തിക്കണ്. സാധനം പൈസ കൊടുത്തിട്ട്. ഉം അപ്പൊ ഉം പിന്നെ എന്താണ് ആറ് വല്യപ്പൂന് കൊറെ സ്ഥലണ്ടേ അപ്പൊ പിന്നെ അവിടുന്ന് ഓല തീന്ന് കുറേ നമ്മള് കൊണ്ടുവന്നിട്ട് അയിന്റെ വേര് എടുത്ങ്ങാണ്ട് നട്ടുകാണ്ടും അങ്ങനെ അയിന് വെച്ച ചെല കായ ഉണ്ടാവും. അതൊക്കെ ട്ട് ങ്ങാണ്ട് അന്നൊക്കെ കുറച്ച് ഭാഗത്തങ്ങൾ അങ്ങനെ ണ്ടാക്കി തുടങ്ങിയിക്കണ്. പക്ഷെ നമുക്ക് ഇത് സംരഭയിട്ട് കൊണ് ണ്ടരാള്ളാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങള് അയില് എന്തൊക്കെട്ണ്ട് ചെ റ്റ എല്ലും കൂടി പ്പം പറഞ്ഞു തരാൻകഴിയൂല ഒറ്റടിക്ക്. എന്നാലും എന്താ ആഹ് ആഹ് കറ്റാർവാഴ മസ്റ്റ്ട്ടോ. കറ്റാർവാഴ നമ്മൾ തലക്ക് നല്ലതാണ്. നെല്ലിക്ക നെല്ലിക്ക
കറ്റാർ ആഹ് നെല്ലിക്ക ആഹ് ശരിയാണ്. ആഹ് ആഹ്
ഒക്കെ ബെറ്ററാണ്. അതൊക്കെ യൂസ് ആക്കണ്ട് പിന്നെ കഞ്ഞുണ്ണി ണ്ടല്ലോ? കഞ്ഞു കഞ്ഞുണ്ണിനൊക്കെറിയോ? അങ്ങനൊക്കെ ഓരോ മരുന്നുകൾണ്ട്. ആയുർവേദത്തിൽ തന്നെ എന്തൊക്ക
താത്ത ഉണ്ടാക്കീന്ന് ആദ്യട്ടോ. അത് പിന്നെ ഓള് എന്തായിത്
കൂപ്പറിയാതെ ണ്ടാക്കി
ആഹ് അതാണേ അത് മൂപ്പ മൂപ്പറിഞ്ഞിട്ടില്ലെങ്കില് മുടി കൊയ്യക്കത്ര. അത് നോക്കാണ്ട് മുടിൽ എന്താ എണ്ണേക്കുമ്പോ.? ആഹ് ചെവ് പല്ല് വേദന. പലൊക്കെ എന്നേങ്കിലും കേടന്ന പല്ലിനൊക്കെ വേദന ന്നാ തൊടങ്ങും. അങ്ങനെക്കേണ്.
പിന്നെ ഈ ഞങ്ങൾണ്ടാക്കണ എണ്ണതാ. കുളി കഴിഞ്ഞിട്ട് തേക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇങ്ങക്ക് വാണ ന്ന്ണ്ടെങ്കില്. എന്താണ്? ഇപ്പോൾ ഞങ്ങള് ഇപ്പോ വല്യരു താക്കിട്ടാണ് തുടങ്ങിയിരിക്കണത്. അപ്പോൾ അവിടെ ഡോക്ടറും കാര്യങ്ങളൊക്കെ ണ്ട്. ഇപ്പോ ങ്ങക്ക് വിളിക്കണെങ്കി അവർക്ക് വിളിച്ച് സംസാരിക്കാം. ഫ്രീ ആയി ട്ട് കോള് ചെയ്തിട്ട്. അല്ല ഞമ്മള് അല്ല കുട്ട്യാള്. ഓരോരുത്തർക്കും ഓരോ താണ്. തല ക്ക് കുട്ടിക്ക് തല വേദന വരാറുണ്ടോ? പല്ലുവേദന വരാറുണ്ടോ ഓൾ പറയാതെ ചെറുതൊകാവുമ്പോ. പറയാതിരിക്കും. അപ്പോ ആഹ് ഓരോ തലക്ക് ഓരോ മാതിരിയാണ് തേക്കാള്ളത്. അങ്ങനെണ്ട്. ഒരെണ്ണെ ന്നേ ണെങ്കിലും. ചെലോൽക്ക് രാത്രി കിടക്കുമ്പോ തേക്കാന് അധികും നമ്മള് അധികം ആൾക്കാരോട് നമ്മള് പറയെല് എങ്ങനെ വെച്ചാല് സൂര്യ പൊന്ദ്ണെന്റെ മുൻപ് തല കഴുകലാണ്ട് കയ്യണം.
ആഹ് ആഹ് ആഹ്
ആഹ് ഒരു അഞ്ചാറ് മണിന്റെ ഉള്ളില് തല കഴുകൽ കയ്യണം. പിന്നെ അന്ന് തല നനക്കരുത്. അത് നമ്മൾ. ട്ട് മുടി ഉണക്കി വായി കെട്ടിവെച്ച പിന്നെ എല്ലാ പണി ചെയ്താലും ശരി പിന്നെ തല പിന്നെകഴുകരുത് ന്നാ പറയാ. അതാണ് നമ്മള ആയുർവേദ ത്തിന്റെ ഒരു സിസ്റ്റം അതാണ് അതോണ്ട് ന്നെ അങ്ങനെ ചെയ്യണം ഇപ്പൊ അയിന്പ റ്റിയ ഞാനീ എണ്ണ എന്താണ്- ഞാ ഞാനല്ലെങ്കി ഞാന്തന്നെ നീ അവരോട് ഞാൻതന്നെ ചോദിച്ചിട്ടേ ഇങ്ങളെ എല്ലാ കാര്യങ്ങളും ന്നോടുക്കൊന്ന് വാട്അ പ്പെയ്താൽ കുട്ടിയോട് ചോയിച്ചിട്ട് വാട്സപ്പെയ്താല് ഞാൻ അവരോട് സംസാരിച്ചിട്ട് സൺഡേ ഒക്കെ അവര് ഒഴിവാവും അപ്പൊ നമ്മള് ഒന്നിചെങ്കിലും പോവാറൊക്കെണ്ട്. അതിന്റെടേലൊക്കെന്തേലൊക്കാ വുമ്പൊ അമ്മള് സംസാരിക്കും അങ്ങനേക്കായിട്ട് ആഹ് അപ്പൊ അവരോട് ചോയി ച്ചിട്ട് ഞാനിങ്ങളോട്
ഇയ് ചോയിച്ചിട്ട് എന്നാലേ അയിന്റ എന്താ തെ പറഞ്ഞു തരുവോണ്ട് ട്ടോ ചോയിച്ച എന്താ ഞ്ഞ് നല്ല റേ റ്റ്ണ്ടാവൊനല്ല ന്നല്ല പൈസണ്ടാവൊ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അല്ല പിന്നെ ഇപ്പൊ അമ്മള് പൈസ നോക്കീട്ടൊ കാര്യല്ലല്ലോ ഈ മു
നമ്മക്കല്ലെങ്കിഈ പ്രായത്തിലെന്നെ ഈ പ്രായത്തിലെന്നെ മുടി കൊയ്യാൻ തൊടങ്ങിയ പിന്നെപ്പൊ പെണ്ണൊരിങ്ങി പോവോ മുടിണ്ടാവൊ?
ആഹ് പിന്നെന്താ പിന്നെ പിന്നെ അതല്ല പെൺകുട്ടിയൾക്ക് നമുക്കൊരു വളരിണ സമയണ്ടേ മുടി ക്കൊക്കെ മറ്റേ ആഹ് അങ്ങനെണ്ട് ഞമ്മക്കിന്നി ഞമ്മളിപ്പയി വയസായ നമ്മക്കിപ്പൊ തേച്ചാലൊന്നും ശെരിയായി കോളന്നില്ല കുട്ടിയൾക്ക്ന്നറഞ്ഞ അങ്ങനെല്ല. ആഹ് ആഹ് കുട്ടിയക്ക് വേഗം
നമ്മളത് വലുതായി വരുന്ന പ്രായത്തിലെ നമ്മള് ഓരോ ഫുഡാളാണെങ്കിലും എ ന്താണെങ്കിലും നമ്മള് കൊടുക്കണം അത് നമ്മുടെ ശരീരത്തില് കാണിക്കും അതങ്ങനേണ്.
ഉം ഓവറാവാനും പാടില്ല. കുട്ടിയള് കൊറേ തടിച്ച് അങ്ങനെ ഇങ്ങനെ ആവാനും പാടില്ല പിന്നെ നമ്മള് നല്ല വൃത്തിക്കുള്ള ആഹാരങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെയാണ് ഞമ്മളെ ഹെയറിന്റെ ക നോട്ടൊക്കെ. നല്ല മട്ടത്തില് നോക്കണം മ്മള് മ്മളെ ശരീരം സ്കിന്നും ഒക്കെ നോക്ക് ണീന് അനുസരിചിട്ടെന്നെയാണ് അല്ലെങ്കി ങ്കിലും ഒരിത് വര്ണത് ട്ടൊ ആഹ് ആഹ്
അതല്ലെങ്കില് ഞമ്മളൊക്കെ ഞാമ്പറയും ഇക്കൊക്കെ കല്യാണം കഴിഞ്ഞ് എറങ്ങുമ്പൊ എന്ത് മുടിണ്ടായിനി രണ്ട് പ്രസവാണ്ട് കഴിഞ്ഞോണ്ട് കൂടി മുടി ആണ്ട് പോയി ഞങ്ങള് എടക്കെടക്ക് പറഞ്ഞൊരു കാര്യാ ഇപ്പൊ ഇപ്പത്തെ കുട്ടിയൾക്കെ
ഇക്കും അങ്ങനെ തന്നേണീട്ടൊ അപ്പൊ എല്ലാരും പറയും പെൺകുട്ടിയളാമ്പൊ വേം മുടി പോകോന്ന് പെൺകുട്ടിയക്ക് മുടി കൂടുതല് പോകത്തില്ല- പെങ്കുട്ടികളെ പ്രസവിച്ച-
ആഹ് അത് അത് എങ്ങനേന്നറിയില്ല പക്ഷെ- എന്താണ് ഇപ്പതാ ഇന്റെ ചെക്കൻക്ക് ഇപ്പ രണ്ടും പക്ഷെ മുടി എന്തോരം മുടികൊഴിയലാണ്. കട്ടിയുള്ള മുടി നല്ല തിക്കു ആയിരുന്നു പക്ഷെ കുട്ടീന്റെ മുടി അങ്ങട്ട് പോയിട്ട്- എന്താണ് പ്പൊ ആകെങ്ങട്ട് കനം കൊ ണ്ടായിട്ട്പ്പ ഞങ്ങള് ഇപ്പൊര് മൂന്നാല് ബോട്ടില് ഇപ്പൊ തേച്ചിട്ട് നല്ലത്ണ്ട്- ഇപ്പൊ താരനൊക്കെ പോയി അപ്പൊ ന്റെ കുട്ടിക്ക് താരന് പിന്നെ കണ്ണുവാണ്- മുടി ബാർബർഷോപ്പി പോയി ചെക്കന്മാരല്ലേ ഓല് ബർബർ ഷോപ്പി പോയി വെട്ടുമ്പോ ഓല്ക്ക് കണ്ണ് തട്ടീട്ടും അങ്ങനൊക്കായിട്ടേ ആഹ് അങ്ങനൊക്കെ ആയിട്ട് ഞാനെന്തായാലും- വിളിച്ചിട്ട് എന്താണ് കറക്റ്റായിട്ട് അയിന്റെഡീ- റ്റയ്ലും കാര്യങ്ങളൊക്ക ആഹ് പിന്നെ ഇനി ഇപ്പം ഇങ്ങ- ക്കത് മേടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കി വേണ്ടിള്ള മരുന്നുകളൊക്കെ ഞാനെ നോക്കീട്ട്- അതിനിപ്പൊ ഇങ്ങക്ക് മേടിക്കാൻ പ്രയാസം തോന്നാണ് കാരണം ന്ന്ണ്ടെങ്കില് നിങ്ങക്ക്-
നീ പറഞ്ഞന്നില്ലേ അങ്ങനെ-
ആഹ് മരുന്നൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് പറയണം ഒറ്റടിക്ക് പറയാൻ കഴിയൂല കാരണം മനസ്സില് നിക്ക്ണില്ല
ഇന്നാ ഇഞ് ഒഴിവ് പോലെ വിളിക്ക്ട്ടോ എന്നാ കുട്ട്യേക്ക് ഒറങ്ങണ്ട്യേരുലേ അതാ ആഹ് ആഹ് ആഹ് ശരിന്നാ ഉം ഉം ആഹ് ശരി ഉം